കേക്ക്ന്ന് ണ്ടൊ?
ഉ
ആഹ് അത്യാവശ്യം എനിക്ക് ഏഹ് കേക്കാ. ന്നാലും ഇച്ചിരി യൂടെ സൗണ്ട് കൊറവാ.
അതെ അല്ലെ. ആഹ് ആഹ് ആഹ്. ഇപ്പൊ കേക്കാവൊ?
എപ്പേഴും. കൊഴപ്പില്ല. ഉം പറഞ്ഞൊ
ആഹ് എന്ത് വിശേഷൊക്കെ.
എന്നെയിരിക്കുന്നു വിശേഷം സുഖായിട്ട് ഇരിക്കുന്നു. വൈകിട്ടത്തേനുള്ള പരിപാടിയൊക്കെ തീർന്നൊ?
ഞാ വൈട്ട്ത്തെത് ഒര് പ്രത്യേകിച്ച് പരിപാടിയന്നുല്ല. അന്നാന്ന് വെ ച്ച രാവിൽത്തന്നെ എല്ലാം തന്നെ കാണും. ഉം. രാവിൽത്തെ എല്ലാം കാണും. ആഹ്
ആഹ്
വൈന്നേരത്തെക്ക് പ്ര
എന്നാ വറ്റി വൈട്ടത്തേനിനി
രാവിൽത്തെ ഫുഡ് ഏഹ് ന്ന് ഒന്നിച്ചു വയ്ക്കുല്ലൊ. ചോറൊക്കേന് ഒന്നിച്ച് വയ്ക്കും. രാവിൽത്തെ ചായകരി കാണും. അതെ പത്തിരിയും ബീഫു ആണ് രാവിലെ.
ആഹ്.
ആഹ്, ഓഹ് ചോറും ഏഹ് പച്ചക്കറി തോരനും മീൻകറിയു ഒണ്ടായിരുന്നു
ആഹാ ഹാഹ്
അതൊക്കെ തന്നെ വൈന്നേരം വൈകുന്നേരം പ്രത്യേകിച്ചൊന്നും ഒ ഒരിക്കലും ഉണ്ടാക്കാറില്ല.
ആഹ്.
ആഹ്.
ഞാനാണെങ്കി ഏഹ് ഞാൻ ഇന്ന് ഇന്ന് ഇച്ചിരി ചെറിയ തട്ടിക്കൂട്ടല് പോലെയൊക്കെ ആയിര്ന്നേ
ഇന്ന് ഞായറാഴ്ച്യായിട്ടാ
ഇന്ന് ഞായറാഴ്ച ആയത് കൊണ്ടല്ല, നമുക്ക് അടുത്ത് ഒരു മരണം ഉണ്ടായിരുന്നു. അടുത്തെന്ന് പറഞ്ഞാലൊരു എന്റെ കെട്ട് ട്ട്യോൻ്റെ കൂട്ടുകാരന്റെ അമ്മയാ, അമ്മ മരിച്ചുപോയി.
അതെയോ ആഹ്
ഞാ അപ്പം ന് പുള്ളി നം നമ്മക്ക്പ്പം പറയുന്ന പോലെ ഏഹ്, സ്പെഷ്യലുണ്ടാക്കിയാ ഞങ്ങള് ഞങ്ങളൊരു ഫാമിലി നമ്മളിപ്പോ ആം എന്നാ രൺ ഞങ്ങളഞ്ചു പേരും ഞങ്ങള് നാ ഈ ഇത്രയും പേരേ ഉള്ളൂ
ആഹ്, ആഹ്
മക്കളും മൂന്നും കെട്ടിയോനും ഞാനും താമസിയ്ക്കുന്നെന്ന്. അതായത് റ്റ ഫാമിലി ഞങ്ങള് ഈ രണ്ടുവെ എനിയ്ക്ക് കെട്ടിയവനും ഞാനൊന്നുള്ളെ എന്നുവെച്ചാ മക്കള് അവര്പ്പ ഇച്ചിരിയൊക്കപ്പെഴേലും ഉണ്ടാക്കുവോ അല്ലെല് വേറെ എന്തേലും ഉണ്ടാക്കിയാല് അവര് തൊട്ട് തിന്തിട് ത്ത് നമ്മള് വാരി കൊടുത്തിട്ട് അവര് പോകും. ഞങ്ങളിരിക്കുന്നന്ന് പറഞ്ഞാ ഞായറാഴ്ച ദിവസം ഉണ്ടാക്ക്യ ഞാനും പുള്ളിയും കൂടി ഇരിക്കുമ്പോ ഉണ്ടാക്കുന്നൊരു കയ്പപ്പക്കെം ഉള്ളൂച്ചക്കെക്കെ ചൂട കഴിക്കാന്നുള്ളതേ ഉള്ളൂ.
അതെയുള്ളു, ആഹ്
ആഹ്, അപ്പൊ പുള്ളിപ്പ ഇന്നിപ്പം മൊത്തം ആഹ്‌ അതാ പ്രത്യേകം ഇന്നാണല്ലോ നമ്മടെ ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ
അതെ, ആഹ്‌
ആഹ്, അപ്പ അങ്ങോട്ടിന്നിപ്പം ഏഹ് പുള്ളി അങ്ങോട്ട് മാറിയത് കൊണ്ട് രാവിലെ തൊട്ട് അവിടെ ആയിരുന്നു. കാര്യങ്ങളും എല്ലാം ആയിട്ടപ്പം വൈകുന്നേരം അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചപ്പോ ഇച്ചിരി സന്ധ്യആയിപോയിരുന്നു. രാത്രിയിലെ പോലത്തെ നമുക്കിനിയിപ്പോ അങ്ങനെൊരു ഇത് വരുന്നുണ്ട്ച്ച പിള്ളാരുടെ പഠിത്തവും കാര്യങ്ങളും പരീക്ഷേ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പ അതിനെ ഉണ്ടാക്കാനും പര്ത്താനും ആഹ്
ആഹ്
ഉച്ച കഴിഞ്ഞാൽ അല്ലേലും അടുക്കുളപ്പണി നമുക്ക് പറ്റൂല
ഭയങ്കരാപാടാ ആഹ് ഉച്ചവരെ കെടന്ന് പണിയും
എടനെകത്തി ചൂടാക്കി എടുക്കോ എന്തേലൊക്കെ ചെയ്യാൻ അല്ലേലൊരു പപ്പടം പൊരിക്ക ക്കെക്കൊ വെര്ല്ലോ അത് തന്നെ പാടാ
ആഹ്, നാളത്തെ കണ്ട് അത് നല്ലമ്പറ് രിക്കും
രാവിലെ തൊടങ്ങുന്നല്ലേ
ആഹ്, നമ്മക്കൊരു ഇൻ ഇതില്ലല്ലോ ഒരു റെസ്റ്റ് ഇല്ലല്ലോ പെണ്ണുങ്ങ
ഇല്ലഇല്ലില്ലില്ല ആഹ് റെസ്റ്റ് പ്പൊ അടക്കളപ്പണി വൈകീട്ട് ചെയ്തില്ലേലും റെസ് സ്റ്റ്ന്ന് പറയ്ന്ന സാനമേയില്ല ഓരോന്നോരോന്നൊണ്ട് നമുക്ക് പിന്നെ എന്നാലും നമുക്ക് അടുക്കളയിൽ കെടന്നിട്ടീ കുളിയും നനയും കഴിഞ്ഞു നൈറ്റി പാവാടയെല്ലാം പിന്നേം പാത്രം കഴുകി നനച്ചും പെറുക്കി
ആഹ്.
ചെയ്യില്ലന്നല്ലാട്ടോ മൂന്ന് പിള്ളേരുള്ളാങ്ങളമാർക്ക് എന്തോ
സ്കൂൾ ടും പിന്നെ പിള്ളേരെ പഠി പ്പിക്കണം ആഹ് പിന്നെ ഭക്ഷണം വാരി കൊടുക്കണം ഇ
കൊണ്ടുപോയിട്ട് കൊണ്ടരുന്ന പാത്രമൊക്കെ കഴുകലും എടുക്കലുംപണിഒക്കെ ഒത്തിരിയൊണ്ട്
ആഹ് ചുമ്മയിരിയ്ക്കാൻ പറ്റില്ലാരൂ നേരോ അ അതിനൊരു ശമ്പളം കിട്ടെങ്കി നല്ലോ നോക്ക
അതെ അതെ അതെ
നമ്മളെന്താക്ണ് ചെയ്ത ആണ്ങ്ങൾക്ക് കാണാൻല്ലല്ലോ ആണ് ങ്ങപറയും നിങ്ങ
അയ്യോ ആ ചോദ്യം ചോദിക്കുന്നവരെ നമുക്ക് എടുത്ത് പൊറത്തുടണം
ആഹ്‌ അഹ് ആഹ് നിങ്ങള് ചുമ്മവ്ടെയിക്കല്ലേ ഞങ്ങള കഷ്ടപ്പെടുന്ന ആണുങ്ങൾ പറയണ നമ്മളൊരു നേരം ചുമ്മയിരിയ്ക്കാൻ പറ്റോ നമ്മൾ സമയം കണ്ടെത്തണം നമുക്ക് ഒരു റെസ്റ്റ് എടുത്തിരിക്കണമെങ്കി നമ്മള ചുമ്മ ഇരിക്കാവെച്ച ന്തസ ഏറ്റവും കൂടുതൽ പണിയും
ജീവിതത്തില്നമ്മള് കേക്കുന്ന ഏറ്റവും പരാജയപ്പെടുന്ന ഒരു ഓഹ് സമയവും സാഹചര്യക്കെ നിങ്ങൊക്കെന്നാ പണിന്നാണ്
ആഹ്‌ അത് ആഹ് അതന്നെ
രാവിലെ കോ രാവിലെ കോഴി കൂവണ സമയത്ത് തുടങ്ങന്ന പണി അവസാനിപ്പിക്കണെ കാലും തണുത്ത് കൈയും തണുത്ത് മര ക്ഷയ്സ് പോലെ എന്നാനമുക്ക് എവിടെേങ്കും പോവാനോ എന്തേലും ചെയ്യാനൊ പത്തരൂപ കൈ നല്ലോണ ണ്ടോ അതുല്ല
അതുല്ല അതെന്നേ ഏത് ആവശ്യങ്ങക്കും നമ്മൾ ആണുങ്ങൾടെ ക കൈനീട്ടണ്ടെ എന്നിട്ട് തന്നിട്ട് ന്നാ ഇത്രയും രൂപ കൊണ്ടിട്ട് ബാക്കി എന്തേചോയിയ്ക്കും വരുമ്പോ
ആഹ് അതെ അഞ്ഞൂറ് ന്നോ പിടിച്ചോ നാനൂറ്റി തൊണ്ണൂറിന്റെ കണക്ക് പത്ത് രൂപക്ക് നമ്മള് വല്ലോം മടിച്ചാ അതുപോലെ പറയണം
ആഹ് എന്ത് ചെയ്തു ബാക്കി എന്തേലും കഴിക്കാ
അന്നാ ഈ അഞ്ഞൂറില് വല്ലോം കറക്റ്റ് ആയിട്ട് നടക്കോ അതും ഇല്ല
അതുമല്ല അതിന് പുറത്തോട്ട് ഇറ ങ്ങുമ്പോൾ നമ്മുടെ കൈയിലുള്ള പൈസയും ചെലവാകും നമ്മൾ അവിടുന്ന് ഇവിടുന്ന് നമ്മള് സെരുക്കൂട്ടി വച്ചിരിക്കണ പൈസ
സംശയമുള്ള രസമായിട്ടാണോ നമ്മുടെ ഇഷ്ടത്തി നമ്മള് പോ പോയിട്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇരിക്കുന്ന പൈസ ചിലവാകും
ആഹ് പേഴ്സിൽ എത്ര പൈസ ഉണ്ടായാലും മൊത്തം ചിലവായിട്ടെ നമ്മക്ക് കേറാൻ പറ്റുള്ളൂ പിന്നെ മക്കളെയും കൊണ്ട് പോയ പിന്നെ ഒട്ടും നോക്കണ്ടാ
നമ്മള് നമ്മൾ ഇറങ്ങുമ്പോഴ് അല്ലേ മേടിക്കാൻ പറ്റും സാധനങ്ങളുളളു എന്നും പറഞ്ഞ് കൊണ്ട്
മക്കളെ കൊണ്ട് പോയാലേ പിന്നെ ഒട്ടും നമ്മുക്ക് പിന്നെ കൈ കാണുല്ല പൈസ അത് മേടിച്ചാ ഇത് മേടിച്ചാ എന്നും പറഞ്ഞു മക്കൾ കിടന്ന് ചുറ്റും നിൽക്കും
അതെ അതെ
പിന്നെ
എങ്ങനെ നോക്കിയാലും നമുക്ക് പരാജയം പരാജയം തന്നെ പിന്നെ നമ്മളെല്ലാം ഒരു സന്തോഷമായിട്ട് സ്വീകരിച്ച് ഇങ്ങനെ അവരൊന്നും പറയാതിരുന്നാൽ മതി നമ്മള
ആഹ് പറഞ്ഞ പിന്നെ വഴക്കായല്ലോ നമ്മള് അഹ് നമ്മള് ക്ഷമിച്ചു കൊടുക്കും ങ്ങനെ മിണ്ടാതെ മിണ്ടായി ഇയ് ഇയിക്കുന്ന മാത്രം ഒള്ളൂ നമ്മള് അങ്ങനെ രണ്ടുപേരും കൂടെ കോ കൈകൊട്ടിയാൽ അവിടെ വലിയ ഇതായില്ലേ ശബ്ദം ഉണ്ടാവൂലേ
പക്ഷെ പര പരമാവധി നമ്മള് ആഹ് സത്യം പറഞ്ഞാ ഞാനാ അഭിപ്രായ തിനോട് യോജിക്കുന്നില്ലാ എന്നന്ന് അറിയാവോ ആഹ് ഈ കൈ കൊട്ടുമ്പോൾ രണ്ടുപേരോട് കൊട്ടുവാണങ്കിൽ അത് കൊട്ടി അങ്ങ് തീരും
അത് ശരിയാ പക്ഷെ അപ്പൊ നമ്മള് വീട്ടില് ഏഹ് തന്ന താമസിക്കാൻ കുഴപ്പൊന്നുല്ല അത് നമ്മള് രണ്ടുരും മാത്ര അറിയുള്ളൂ പക്ഷെ വീ വേറൊരാൾക്കാർ ആഹ് അച്ഛനും അമ്മേയും കൂടെ ഉള്ളപ്പം പിന്നെ എന്നാന്ന് ചോയിക്കും പിൻ നമ്മള് നമ്മളെ ക സങ്കടം പറഞ്ഞേപ്പിക്കണം പിന്നെ അത് ആ വഴി പുറത്തോട്ട് പോകും അങ്ങനെ പല സംഭവങ്ങളും ണ്ടാവും ഞങ്ങടെ ഇവിടെ അം അച് അച്ഛനും അമ്മയൊക്കെ ഒണ്ട്
ഉം ഞങ്ങടെ വീട്ടിൽ ഞങ്ങള് നേരത്തെ താമസിച്ച് കൊണ്ടിരുന്നപ്പ അച്ഛനും അമ്മയൊക്ക ഉള്ളപ്പോഴ് നമുക്ക് ഈ സാഹര്യ നമുക്ക് മനസിലാവു പിന്നീട് ഒരു കാര്യം എന്നന്ന് വെച്ച് ഞെ ഞാൻ പറഞ്ഞ എന്നന്ന് വെച്ചാ ആഹ് പൊട്ടി തീർക്ക തന്നെ ഉള്ളടുത്തേ അത് പറ്റ അത് ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെയാണേ
ആഹ് ആഹ്
ഞാൻ പറഞ്ഞത് ച്ചാല്
തീർപ്പുവാണെങ്കിൽ ഉണ്ടല്ലേ അത് അവിടെ തീരും ഇത് ഒരാള് മിണ്ടാതിരിക്കുമ്പോണ്ടല്ലോ അവർക്ക് അവർക്കുണ്ടാവുന്ന ആ ഒരു മാനസി ബുദ്ധിമുട്ട് ചിലപ്പോ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നു പിന്നെ തൃപ്തിയില്ലാതായിപോകും
ആഹ് അത് ശരിയാ ഒരു വഴിക്ക് പൊക്കോട്ട എന്ന് എന്ത് മാത്രം ചോദിച്ചിട്ടാ ന്ന വിടുന്നേന്ന് അറിയ പോന്ന് പറയണങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഭീഷണിയാ അടുത്ത പ്രാവശ്യം പോകൻ നീ അടുത്ത പ്രാവശ്യം ചോദിച്ചോണ്ട് വാന്ന് പറയും നമ്മള് അവര് ചോദിച്ചിട്ട് നമ്മൾ സമ്മയിച്ചിലെങ്കി അങ്ങനെയും പറയും
നമ്മള് എല്ലാ എന്തെല്ലാം വിട്ടുവീഴച്ച ചെയ്തിട്ട് ഇത്രയും കിടന്ന് സത്യം പറഞ്ഞ കന്ന് പണി എടുക്കുമ്പോൾല്ല രാവിലെ തെട്ട് പണി എടുക്കണം ഒരു പ്രതിഭലം ഇല്ല
ആഹ് ഒരു ഇല്ല
ഉം പക്ഷെ എന്തെങ്കിലും മാറ്റി വെക്കാൻ പറ്റുവോ
ആഹ് ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല എന്നും ദിവസവും ഇത് തന്നെല്ലേ നേരം വെളുക്കുക വൈകുന്നേരം പത്ത് മണി പത്തര ആവുമ്പോ കിടക്കാം കിടപ്പിന് നമുക്ക് റസ്‌റ്റില്ലാ ഒരാഴ്ച്ച അപ്പൊ പിറ്റസം രാവിലെ എന്നാ ഉണ്ടാക്കണേ ന്നല്ല ചിന്തയല്ലേ പിന്നെ നേരം വെളുക്കുമ്പഴേ അഞ്ച് ആഹ് നാലേ മുക്കാലിന് എഴുന്നേറ്റാ പിന്നെ ആഹ് പറഞ്ഞോ
ബൈയ അല്ല കൊഴപ്പോല്ല അങ്ങോട്ടും ഇങ്ങോട്ടുംകുടെ പറയുമ്പോ ചെലപ്പോ വ്യക്തവാവൂലല്ലോ അതോണ്ട് നിർത്തി ന്നേഉള്ളൂ പാ ഞാനക്കെണെങ്കി വൈകുന്നേരം രാവിലെ കാപ്പി റെഡിയാക്കി അഞ്ചര കഴിയുമ്പക്ക് ഓർത്ത് വെച്ച് ശരിയാക്കി ഇല്ലെങ്കിൽ രാത്രി ഒറക്കോന്ന് പറയുന്ന സാധനല്ല
ആഹ് അതന്നെ
ഉം
നമ്മ ഞങ്ങള് ഇവടെ വെളുപ്പിന് നാല് മണിക്ക് നാലര ആകുമ്പോ എഴുന്നേറ്റ പിന്നെ പത്തര പതിനൊന്ന് മണിയാമ്പളാ കെടക്കാ പറ്റുള്ളൂ
ഉം എല്ലാടത്തും അതെ അവിടെ അത്ത അവിടുത്തെ അത്രയും പണി സമയം വരുന്നില്ലെങ്കിലും ഇവിടെ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം പ ത്തരയാകാതെ കടക്കത്തില്ല
ആഹ് ഹാ
അഞ്ചരക്ക് എഴുന്നേറ്റിട്ട് അന്നേരം തൊട്ട് തുടങ്ങുന്ന പണി കുന്തിയിട്ട് വയ്ക്കാൻ നേര ഇല്ലാതോലെ പിന്നെ എനിക്കിച്ചിരി ഹെൽത്ത് പ്രശ്നൊക്കെള്ളൂണ്ട് ഞാൻ പരമാവധി വന്ന് ഇരുന്ന് കെടന്ന് ഇരുന്ന് കെടന്ന് ഒക്കെ നോക്കും
അതെല്ലേ
ഉം
എന്റെ പല്ലട്ത്തിട്ടൊക്കെ ഇരിക്കുന്നോണ്ട് എനിക്ക്പയ് പല്ല് ഭയങ്കര വേദനയക്കൊയിട്ട് ഇരിക്ക ഞാനും ഒരു ഉം നീര് വെച്ചിട്ടുണ്ട് അവിടെ പല്ല് വേ എടുത്ത് എന്താ അടച്ചെടുത്തേ അടക്കിത് എടുത്തില്ല അടച്ചില്ല അടച്ചതേ ഉള്ളൂ റൂക്കാലിയ്യാപറപ്പം അട അടച്ചു വിടാന്ന് പറഞ്ഞാ അവരടച്ചു വിട്ടു പക്ഷെ അവിടെ കവ്ളിലാ മിഷെൻ കൊണ്ടായരുന്നേ അപ്പം കവളൊന്നും മുറിഞ്ഞിട്ടുണ്ട് അങ്ങേഅറ്റത്തെ പല്ലവുമ്പോ പിന്നെ അവരെപറട്ടും കാര്യല്ലല്ലോ ഭയങ്കരറിസ് ക്ക്ള്ള പണിയല്ലേ അങ്ങനെ ഒരു വേദനേ വർത്താനം പറയാന് ആരപ്പോ മുഴെപേര് ഗുള്കൊക്കെ സെറ്റി ഇരുപവതും വേദന കുറവുണ്ട്
പിള്ളാരൊക്കെയോ
പിള്ളേരൊക്കെ ഉണ്ട് എല്ലാ എല്ലാരും പഠിക്കാനൊക്കെ അങ്ങോട്ട്ങ്ങോട്ടും നീങ്ങേക്കണു
എത്രോ മു എത്ര പിള്ളേരുണ്ട് എത്രേലൊക്കെ പഠിക്കുന്നേ
പ്നത് ഒൻപത് പഠിക്കണതുണ്ട് നാലി പഠിക്കുന്നുണ്ട് പഠിക്കാത്ത ഉണ്ട് പിന്നെ ഒരെണ്ണം എന്ത് അഞ്ചില് പഠിക്കുന്നണ്ട് നാല്ആഹ് അങ്ങനെ അടുപ്പിച്ചുണ്ടല്ലേ
എത്ര മക്കളാ നാലാ
നാല് മക്കളാ
മൂന്ന് പെമ്പിള്ളാര്
പെണ്ണും രണ്ടാണും
ആഹ് എനിക്ക് മൂന്ന് പെമ്പിള്ളാര് മൂത്ത ആള് മൂന്നില് രണ്ടാമത്തെ ആള് യു കെ ജി മൂന്നാമത്തെ ആള് മൂന്ന് വയസ്സ്
ആഹ് ആഹ് എവടെ എളെ
ഈ ചെറിയ ആളപ്പൊ എന്തിയ്യ ഏറ്റവും ചെറിയ ആള് എന്തിയ്യപ്പേ
ഇവിടെ അത് ചുമ്മാ അങ്ങനെ നടന്നോളും കുഴപ്പൊന്നുല്ല
ആഹ് ഓക്കെ ഓക്കേ
വല്ല്യ ശല്യ ഇല്ല അവള് ഇതി അനങ്ങാണ്ടിക്യാപ അനങ്ങാണ്ടിന്നോളും ങ്ങള് പറഞ്ഞ പത്പോലെ അനുസരി ച്ചോളൂം പിന്നെ കുഴപ്പൂല്ല
ആഹ് പിന്നെ അപ്പ അതല്ല ചോദിച്ചത് ആഹ് പിന്നെ അവിടെ ആൾക്കാരുണ്ടല്ലോ മോളെ കൂടോക്കെ ഒന്ന് മാറാകഴിഞ്ഞു നോക്കാനൊക്കെ നമ്മടെ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കേസൊക്കെ ആയതോണ്ട് അങ്ങൊടും ഇങ്ങൊടുംമാറും
അങ്ങനെ അങ്ങനാ അവരൊന്ന്ങ്ങനെ നോക്കൂല അവരൊക്കെന്നാ നമ്മഴ്‌ആമ്പിള്ളാരുടെ മക്കളെ നോക്കാനൊക്കെമടി പ്പെൺപിള്ളരുടെ മക്കളെ നോക്കാൻ അവർക്കൊക്കെ ഇഷ്ടം
എല്ലാർക്കും അതേഎല്ലാട്തൂണ്ട് അപ്പ നമ്മളിപ്പ നമ്മളിപ്പേ തമാശആയ്ട്ട് പറയുന്നതല്ലേ എങ്കിലും നമ്മളൊരു കുടുംബത്തിൽ നിന്ന് എനിക്ക് എല്ലാ സാഹചര്യങ്ങളും ഇന്ന് വെച്ച എന്റെ കുടുബത്തിൽഞാനിങ്ങന നിന്നതായതോണ്ട് ചേട്ടൻന്റെ അനിയന്റെയും കൂടെ എല്ലാം ഇടയിൽ നിന്ന് നമുക്ക് ഒന്ന്തുമ്മാൻപോലും സത്യം പറഞ്ഞ് കഴിഞ്ഞ ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ നിന്നിട്ടുണ്ട്
ആ ആ അതെയ് അത്യൊക്കെ നമു
ഒരു നേരത്തെ ഭക്ഷണം വേറെ കൊഴപ്പമൊന്നുല്ല പക്ഷെ ഉള്ളിന്റെഉള്ളൊര് കൊഴപ്പൊണ്ട്
ആഹ് അതൊരു കൊഴപ്പൊണ്ട് അത് പെമ്മക്കളെമക്കള് ഇവടെ വന്നാ സ്കൂള് തോറക്ക്‌ണതേ അപ്പൊ ഇളെ അവടെ ഇളെയഒര്കൊച്ച് അപ്പം നമ്മടെ പിള്ളേര് ഇങ്ങന്ന് ഇരുന്നാല ചെയ്യ നമ്മടെപിള്ളേർക്ക് ചായൊന്നും എട്ത്ത് കൊടുക്കൂല അവ ആ കൊച്ച ചായെം ഭക്ഷണോക്കെ വാരി കൊട്ത്ത് അതൊക്കെയാ ഇവിടെഉള്ളത്ങ്ങള് പക്ഷെ അതിന് അങ്ങനെ നോക്കൂല. അപ്പൊ നമ്മക്കത് നമ്മള് എടുക്ക്മ്പോഎല്ലാവർക്കും എട്ത്കൊട്ക്കും നമ്മള്അങ്ങനെ ഒറ്റക്ക്‌മാറ്റി തീർത്തൊന്നുല്ല പക്ഷെ അവരങ്ങനെല്ല അവരെ പ്രത്യേകം കെയറ്ചെയ്ത് ഏഹ് ഭക്ഷണം കൊട്ത്ത് ന അവ അങ്ങനെ അവര് നോക്കും അപ്പൊ നമുക്കത് ന്ട്ട് എന്ന്ട്ട് പറയും നമ്മളങ്ങാനുംവന്ന് കണ്ട അപ്പോൾ ഞാൻ ചോയ്ച്ചു വേണ്ടാന്ന് പറഞ്ഞു അമ്മി എട്ത്തുന്നതായിന്ന് പറഞ്ഞുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ